ഹലോ
ലോ ആഹ് കേക്ക്ന്നില്ലേ
ആഹ്
എന്തല്ലാ സുഖല്ലേ
ഓഹ്
എങ്ങനെണ്ട് മഴയൊക്കെ
ആഹ് ഇവിടെ നല്ല മഴയാണ്
മഴ ഇണ്ട്
ആഹ് മഴയ്ണ്ട്
ഓഹ്
നിങ്ങൾക്ക് അവ്ടെ ഇണ്ടാ
ഇവടെ മഴാ മഴയില്ല രണ്ടിസായിട്ട് മഴയില്ല ഭയങ്കര വെയിലാ
ഏഹ് ഫുൾ റെഡ് അലേർട്ട് ഒക്കെയാണല്ലോ
യാ യാ
ആൻഡ് ഓൾസോ നിപ്പ വൈറസ്
ആഹ് നിപ്പല്ലേ
ഹ്മ്മ് ഇപ്പ പിന്നിം ഓൻ വന്ന് ല്ലേ, പിന്നെ വേറെ ഏതോര് പനിയൊക്കെ പറയുന്നെ കേൾക്ക്ന്ന്ണ്ട്
കൊറേ പനിയ്ണ്ട് എന്തെക്കെയോ വൈറസ് പനികളൊക്കെ പകര്ന്ന്ണ്ട് അല്ലാർക്കും പനിയ്ണ്ട്
ആഹ് ഹ്മ്മ്
മറ്റേ ട്രെയ്ലൊക്കെ വരുമ്പോ മാസ്ക്കൊക്കെ വെച്ച് വന്നോണ്ടു
ആഹ് എന്ത്‌ ഇപ്പൊ വേറൊരു പനിയെല്ലാടിക്ക വര്ന്ന്ണ്ട് ആഹ് എന്തോ, എന്തോര് പേര് പറയ് ന്നട്ക് ആഹ് അതെ
ആഹ്
ആഹ് ഞാൻ പിന്നെ അയിനെപ്പറ്റി കേട്ടേ ഇല്ല ഞാൻ നിപ്പേയ്റ്റായിപ്പോയി
ആഹ്
നിപ്പ ആഹ്
എവടെയാണ് നിപ്പ ഇള്ളേ
കോഴിക്കോടെന്നയാ പിന്നിം വന്നേ തോന്ന്ന്നു പണ്ടും കോഴിക്കോടഞ്ഞല്ലേ വന്നത്
അല്ല ഏത് സ്ഥലത്താ
കോഴിക്കോട്, കോഴിക്കോട് എവിടെയാ ഏ ന്തോ അറിയാവ്ന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞക്കാ ഏതോ ഒരാൾക്കാറ്റല്ലേ വന്നിട്ടൊള്ളൂ
ആഹ്, ഒരാൾക്കെ വന്ന്ട്ടൊള്ളൂ.
അതെ, പിന്നെപ്പഫുൾ അയിന്റെ പേരില് വിവാദവും കാര്യങ്ങളും
ആഹ്, മറ്റേ ഇത് ഇണ്ടായിന്നില്ലെ ആഹ് പാട്ട് നോക്കീട്ടല്ലാ, ഇപ്പ വര്ന്നത് അതെ ഓഹ്
അപ്പം, ഈ കോമഡിയന്നെ, എന്നും
ഹ്മ്മ്
എന്തെങ്കിലൊന്ന് കിട്ടാൻ നിക്കാണ് ഇൻസ്റ്റഗ്രാമൊക്കെ, അതങ്ങ് ഏറ്റെടുക്കാന് അതെ അവെ അതുപോലെ ഇൻസ്റ്റഗ്രാമ് തൂക്ക്ന്നത് മറ്റെ തൊപ്പിയൻ ടീംസ്
ആഹ്, ഇപ്പം ആ മറ്റെ ആഹ് ഓപ്പറേഷൻ എന്തെന് തൂഫാന്
തൂഫാൻ, അത് ഇവനിക്കെതിരെ കേസ് എടുത്ത്ന്നൊക്കെ കേൾക്ക്ന്ന്ണ്ടല്ലോ
അത് എനിക്കറില്ല ഞാൻ കണ്ടു ട്രോളൊക്കെ ഞാൻ കണ്ടു.
ഫുള്ളതായിര്ന്ന്. ഏഹ് മറ്റേ ഈ ഫുള്ളെന്താ ഡ്രഗ്സും, ഓലെന്തെക്ക്യോ പരിപാടിയൊക്കെ ആയിട്ട്
ആഹ്.
അയിനെതിരെ കേസൊക്കെയി ആഭ്യന്തര മന്ത്രിയങ്ങ് എടപെട്ട്
അങ്ങനെ വേണം, നീ ദൃശ്യം കണ്ടോ സിനിമാ? ത്രീ കണ്ടോ?
നീ കണ്ടാ
ഇല്ലാ ഏഹ് തിയേറ്ററിൽ ഒടിട്ടിൽ എറങ്ങിട്ട്ല്ലല്ലോ
ഏഹ് ഇല്ലാന്ന് തോന്ന്ന്നേ, ഇനിപ്പ ഇത്ര പെട്ടെന്ന് എറങ്ങോ തീയേറ്ററിന്ന് കഴിഞ്ഞോ അത്
തിയേറ്റർല് കഴിഞ്ഞോ എനിക്കറില്ലാ
അതിനിടി കണ്ടാ?
ആഹ് ഇല്ല.
അതിനിടി നൈസാട്ടോ. പിന്നെ ഒന്നാമത് ആ കോംബോ, നല്ലയായത് കൊണ്ടും.
അതെ അതിലാരെയ്ന്നു.
ഏ മറ്റേ ബെയ്സിലും, ടൊവിനോയും.
ആഹ്, ബേസില് മറ്റേ കോളേജ് പയ്യ നൊക്കെയിട്ട്ള്ള അത് ഞാൻ, കണ്ടിട്ടില്ല. അതെങ്ങെനെണ്ട്.
എനിക്ക് നല്ല വർക്കായി സിനിമ. ഒന്നാമത് ക്യാമ്പസ് മൂവി ആയത് കൊണ്ട്.
ആഹ്, മറ്റേ ഡെലൂലക്കെ ള്ളതല്ലെ.
ആഹ് ഡെലൂലുക്കെള്ളെ.
ആഹ്.
ആഹ് എനിക്കിഷ്ടപ്പെട്ട്ക്. പക്ഷെ നല്ല റിവ്യൂഒന്നെല്ല കേൾക്കുന്നത്.
ഉം തിയേറ്റർന്നാ കണ്ടേ യ്യ്.
അ തിയേറ്റർന്നാ കണ്ടെ.
കോമഡിയാണോ പടം.
കോമഡിയാണ് പക്ഷെടീ നമ്മള് ബേസിന്റെട്ന്നും. ടോവിനോന്റെ ഇടുന്നൊക്കെ എക്സ്പെക്ട് ന്നൊരു കോമഡിയില്ലാ അത്ര ലെവലിലെ ത്തീട്ടില്ലത്. വർക്കാവും. നല്ല രീ അതുമതിപ്പൊ മോളിവുഡ് ടൈംസ് ണ്ട്ല്ലേ.
ഉം. നെസ്ലേന്റെ അല്ലെ. ഞാൻ ബ്രോഷറെക്കെ കണ്ടു എല്ലാ കണ്ടിട്ടില്ല.
അതെന്തൊക്കെയോ, ഒരു വെറൈറ്റി കഥയാന്ന്. കൃറിവ്യൂഹ്
ആഹ്. അവന് കുറിയൊക്കെ ഇട്ടിട്ടുള്ളെരു സംഭവം. കുറിയൊക്കെട്ട്, ബ്രോഷറിലുള്ള.
എന്തൊക്കെയോ.
ദൃശ്യം കാണണംന്ന്ണ്ടായ്നു അഎർങ്യയ ടൈമില് ഞാൻ വിജാര് ഞാൻ വിചാരിച്ചു ദൃശ്യയോക്കെ കഴിഞ്ഞിട്ട്.
ഇന്ന്താനെഗറ്റീവ് റിവ്യൂ ആണ് കണ്ടത് അതുകൊണ്ടാണ് പിന്നെ എനക്ക്. റ്റുന്റെത്ര ഹൈപ്പില്ല.
ആഹ് ട്രോളൊന്നും വന്ന്ട്ടില്ല അയിനെപ്പറ്റി അപ്പൊ അതൊണ്ട് കഥ എന്താണോ അറീല സംഭവം. ഞാൻ വിചാരിച്ചു തിയേറ്റർന്നൊക്കത് പോയ്ട്ട്ണ്ടാവുന്ന്.
ടീച്ചർന്ന് പോയ്ക്കില്ലന്ന് തോന്നു അത് ന്നല്ല രീതിക്ക് മറ്റേ ലീക്ക് ആവാണ്ട് ന്നോക്കിക്ക്ന്ന് തോന്നു പഷ് സ്റ്റൈലോന്നു ഇല്ലാന്ന് തോന്ന് ലിക്കാക്കാന്.
ഇന്നലെ ഹൈപ്പോണ്ട് കാണംന്ന്ണ്ടായ്ര്ന്നു. ശെ ഇപ്പം മൂഡ് പോയിട്ടോ ഹൈപ്പോണ്ട് കാണണംന്ന്ണ്ടായ്ന്നു.
ആഹ് ഇപ്പം മൂഡ് പോയി എനി ഞാന് ഇനി ഓട്ടിട്ടീന്ന് കാണാന്ന് എന്റെ മൈൻഡ് സെറ്റാക്കി.
ഞാൻ വിജാരിച് ഓ ടി ടിൽ വന്ന്ട്ട്ണ്ടാവുന്ന് അതാ ചോയിച്ചേ. ഞാന് പ്പൊന്നും കാണലില്ല.
ഓഹ് ഞാൻ ഞാനും ഞാൻ ഫുൾ ഡിപ്രഷൻ.
ആഹ് അത്പ്പോ അങ്ങനെ എക്സാം ഇപ്രവ്ശ്യക്കെ എക്സാമിന് കൊട്‌ ത്താ
ഇപ്രാവശ്യത്തെ എക്സാമിന് കൊട്ത്ത് ഞാൻ വിച്ചരിച് കൊട്ക്കണ്ടാന്നേ മറ്റേ. റ്റുതൗസൻ ട്വന്റി സെവൻ സെറ്റ് ആക്കാന്ന് വെച്ച്ഞാൻ ന്നോക്കും ഞാൻ പിന്നെ കൊട്ത്ത്ട്ട്.
എന്നാ എക്സാമ്?
എക്സാം എനിയിപ്പോ ജൂലായി ഓഗസ്റ്റിലായിര്ക്കും മിക്കവാറും.
ഓഹ് അതെല്ലാ. അതിന് ലാസ്റ്റ് ഞാൻ കൊട്ത്ടണംന്ന് വിചാരിച്ചിന്നു. ലാസ്റ്റ് ഡെയ്‌ ട്ട് കഴിഞ്ഞാ
ലാസ്റ്റ് ഡേറ്റ് കയ്ഞ്ഞ്ക്ക്ല്ല റ്റോന്റി വൺ.
ആഹ്, ഞാൻ വൺ ടൈം രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല.
അൺഡേ രജിസ്ട്രേഷനൊന്നും വല്ല്യടാസ്ക്ള്ള കാര്യേഅല്ല. പെട്ടെന്നയ്യൂഅത്. ഉം
ഞാ അതേപോലെ പി എസ് സി കൊട്ത്ത്ടണം പി എസ് സി കൊട്ത്ത്ട്ട്ണ്. അപ്പൊ ഞാനയ്നൊരു കോ ഇത് കണ്ടീന്നു. മറ്റെ ലീഗൽ മെട്രോളജി അത് കണ്ട്ണ്. സീര്യസായിട്ട് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അത് ന്നോക്കുമ്പോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എങ്ങോ ഫെബ്രുവരി, മാർച്ച് അയ്ട്ടാണ് എക് ക്സാമാഗസ്റ്റ്ലും സീരിയസായ്ട്ട് കൊട് ച്ച് വയ്യോ എനിക്ക് ടെൻഷനടിക്കാൻ വെറ്തെ എന്തെലും എഴ്താ എഴ്താൻ തൊടങ്ങട്ടെ പ്പതന്നെ അതൊക്കെ.
അതെ, പസല് ഒന്ന് പഠി ച്ചാലെ എസ് സി വൊക്കെ നൈസായ്റ്റ്
പക്ഷെ അതെ എസ് സി കൊറച്ച് ടൈം എട്ത്ത് പഠിക്കണം മീൻസ്.
ആഹ്, കൊറേ ഏരിയണ്ട് പഠിയ്ക്കാന് ഒത് ഒര്മിച്ച് തീർക്കാ ഒന്നും പറ്റൂല. പക്ഷെ ബാങ്ക് കോച്ചിങ്ങ് നമുക്ക് കൊർച്ചുംകൂടെ ഒര് സിക്സ് മന്ത്‌ലൊക്കെ ക്രാക്കെയ്യാൻ പറ്റും.
ക്രാക്കെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ എന്റെ ഏറ്റോം മെയിൻ റിസ്ക് തോന്ന്ന്ന അഇന്റർവ്യൂ ആണ് മറ്റേനതില്ലല്ലോ.
ആഹ്.
എനിയ്ക്ക് പ്പന്താ ഇ ഇന്റർവ്യൂ ആണ് അടാസ്ക് മറ്റേത് സീനില്ല മറ്റെ സ്പെഷൽ ബയോളജി അങ്ങൻത്തെ സാധനങ്ങളൊന്നും പഠിക്കായില്ലല്ലോ.
ഉം, അതായത് ജെ ജി കെ ല് ഒന്നുല്ല. ഒരാറ് മാസം മുന്നേള്ള കറണ്ട് അഫേഴ്സ് ചോയ്ക്കും. വേറൊന്നുല്ല, പിന്നെ മാക്സും റീസണിങ്ങും ന്നമ്മളൊന്ന് ഇര്ന്നാൽ പെട്ടെന്ന് പഠിക്കാനാവും. ജി കെന്ന് പറയ്ന്ന സാനം കടക് പോലെ കെടക്കുവല്ലേ അതാണ്. ഉം. ങ്ങുകെയാണ്.
എന്നിട്ട് എക്സാം പ്രിപ്പേഷനൊക്കെ എവിടെ വെരായി.
എക്സാം പ്രിപ്പറേഷൻ ഞാനങ്ങ് തൊടങ്ങി ഇപ്പൊ
ഹോഹ്
രണ്ട് മാസം കൊണ്ട് ഫുൾപഠിച്ചു തീർക്കും എടെ ഇംഗ്ലീഷ് എനക്ക് ഒന്നും അറിയില്ല.
എനക്ക് അതാണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ പറ്റൂല എങ്ങനെയാലും ഞാൻ വിചാരിച്ചതാവൂല വെരാ. പ്രശ്നം തത്ത വഴിക്കല്
ഇന്നൽതെ ഞാൻ ഒരു ക്ലാസ് കണ്ടേ ഇന്നലെ ഞാനൊരു ക്ലാസ് കണ്ട്, അങ്ങനെ ഒരു കൊസ്‌റ്റ്യ ഐ ആം എ ഇംഗ്ലീഷ് ടീച്ചർ അത് ശരിയാണോ, തെറ്റാണോ? നമ്മൾ നോക്കുമ്പോ ശരി അല്ലേ.
അതേ.
പക്ഷേത് തെറ്റാ അ അങ്ങനൊരു വാക്ക് പറയാൻ പറ്റില്ല.
അയാം യുവർ ഇംഗ്ലീഷ് ടീച്ചറാ
ആഹ് അയാമേ ഒര് ഇംഗ്ലീഷ് ടീച്ചെറ്ന്ന് പറയാം പറ്റ്ൽ പറ്റില്ലാ അപ്പം അത് നമ്മെള് പറയണെങ്കെ അയാമ് യുവർ ടീച്ചർ ഓഫ് ഇംഗ്ലീഷ്ന്ന് പറയണം പോലും അതാ പോലും ക്രൈ
ഓഹ് അറിയാം അറിയാം
ആഹ് ഒരു ബന്ധം ഇല്ലാത്ത കളി തല തിരിച്ചാണ് ഗയ്സ് പഠിപ്പിക്ക്യ്ന്നെത് പിന്നെ ഇംഗ്ലീസ്‌ല് എനെക്ക് ഭയങ്കെരെ നോളജായത്കൊണ്ട് ഏതിലും പഠി
ഇംഗ്ലീഷ് ഗ്രാമെറില്ലാതെ സെറ്റാണ് ഈ ഗ്രാമെറെഴ്ത്‌മ്പോ
അള്ളോക്ക്യാബ്ത്തോ പാേക്ക്യാബ്സോ
അതൊന്നും എൻക്ക് ഇഷ്ടെല്ലാ ഇംഗ്ലീഷുമായി ബന്ത
എമ്മേ വൊക്കാബ്‌ലറീൻ്റൊരു ബുക്കെന്നെ എത്ര വൽതാന്നറ്യാേ അത് പത്തിര്പയ്നായിരം വേഡ്ന്റെ അർ ത്തോം ഇഡിയുംസും അതും ഇതൊക്കെ പഠിക്കണംന്ന് പർഞ്ഞാല്
ത്പ്പ നമ്മക്കൊരു സ ഏരിയേല് ഇഷ്ടാണെങ്കില് സാര ഇല്ല എല്ലാ ഏരിയേം നമ്മക്ക് പറ്റണം
ഇലാ അതെന്നെ സ് മറ്റെ ഇത് നോക്കേ ഈ ബയോളജി കെമസ്ട്രി ഫിസിക്സ് പൊള്റ്റിക്സ് ഹിസ്റ്റെറി ജോഗ്രഫി എല്ലം പഠിക്കാ
ട്ട്ന്നാെരാള്ണ്ടാവാെപ്പോ
എന്തേ
ഞാൻണ്ടാവും ചെൽപ്പോ കാര്ണം എനിക്ക് ഫേവെറേയ്റ്റായിട്ടാെര് സബ്ജെക്ട്ല്ലല്ലോ
ഏനിക്ക്യ് ഫേവെറേയ്റ്റായെ സബ്ജെക്റ്റ് ണ്ടായിട്ടും ഞ്ഞി കാര്യല്ല്യെപ്പൊ പക്ഷെ മാക്‌സും മാക്സും റീസണിങ്ങൊക്കെ നല്ല
അമ്മേ എനിക്ക്യും മറ്റേ മട്ത്ത് പണ്ട് ഡെറിവേഷം മതി ഡെറിവേഷം മതി എന്നിട്ട് ഞാൻ ഇപ്പം കരയെലാ തിയെറി മാത്രേ ഞാൻ പഠിക്ക്യൂന്ന് പർഞ്ഞ്ട്ട് പണ്ട് തിയെറിയും കേക്കുമ്പാെ പ്രാന്തേനിലേ
ഏഹ് ഡെറിവേസ്യായപ്പ സന്തോഷായോ
ആഹ് ഇപ്പം മത്യായി സെക്കെൻ സെമ്മ് ഇട്ത്ത് അതും കൂടി എഴ്ത്യേപ്പം
സെക്കെൻ സെം എക്സാമൊക്കെ കയ്ഞ്ഞല്ലേ ഇനി റിസെൾട്ട് ക്ലാസ് ടോപ്പർ
അതൊക്കെ അത്രേ ഒള്ളു എന്ത് പിന്നെ എന്താന്ന് ഞാൻ പറയുന്നില്ല
അള്ളാഹ് ഏസ്